കേക്ക്ണ് ഉണ്ടോ?
ആഹ് കേക്ക്ണ്ട്
ഉം ഉം എന്തൊക്കെണ്ട് വർത്താനം
ല്ലെ ഒന്നുല്യാ
ഇല്ല് ഇല്ല കെട്ന്നിട്ടില്ല കെടക്കാനായിട്ടില്ല കുട്ടികള് ബാത്ത്റൂമിലൊക്കെ പോയി കിടക്കണുള്ളൂ
ഏഹ് ഫുഡ് കയിക്കലൊക്കെ കയിഞ്ഞീലെ
ഏഹ് കഴിഞ്ഞ് കഴിഞ്ഞു പത്രം മോറിയൊക്കങ്ങണ്ട് കേറിയതാണ്
ഏഹ്
ഞാൻ ഫോൺ വിളിച്ചോണ്ട്ക്ക നിക്കെണ്
ഏഹ് എന്താ സ്പെഷ്യല് ആഹ് മക്കളൊക്കെ ഒറങ്ങി
ഉം ഉം ഉം
ഉം
ഇവടെ സ്പെഷ്യല് ചിക്കൻ കറിയെന്നൊള്ളു ചാദാ ചോറും
ഏഹ്
കൂടുതലായിട്ടൊന്നും വെക്കാറില്ല പിന്നെപ്പന്ന് രാവിലെ പോവാണ്ടായിര്ന്ന്
ഏഹ്
കീശ്ശേരി ഹോസ്പിറ്റൽക്ക് പോവാണ്ടേയ്ന് അപ്പം തിര്മ്പാനൊന്നും കയ്ഞീല കൂടീല
ഏഹ്
അപ്പപ്പൊ വന്നേരൊക്കൊന്ന് തിരിമ്പിട്ടു
ആഹ് എന്താ എന്താ വർക്കെയ്യ്ണ്ടങ്ങള്?
ഇല്ല ഇല്ല ഇന്ന് ഹോസ്പിറ്റലില് പോവാണ്ടെയ്ന് കുട്ട്യാളെ കാണി കാണിക്കാന്
ഏഹ്
അങ്ങനെ പോയത
ഉം എത്രാളാ മക്കളെത്രാളാ?
മക്കള് മൂന്ന്ട്ട്യോള്ണ്ട്
ആഹ്
ഇങ്ങളെവ്ടേലും വർക്കെയ്യ്ണ്ടോ? ആഹ് എല്ലാരും പഠിക്കാ പന്ത്രണ്ടയ്സ്സായിട്ടൊള്ളു വൽതിന്
ആഹ്
ഇങ്ങളെ മക്കളോ എന്തിനാ പഠിക്ക്ണ്?
ഉം പിന്നെ ഹലോ
മക്കളെന്തിനാ പഠിക്ക്ണൊയ്ക്ക
ഒരാള് എൽ കെ ജിയാ മൂത്താള് ഇൻക്ക് രണ്ടാളാ ഒരാള് എൽ കെ ജിയും ഒരാൾക്ക്താ മോന് ചെർത് ചെർതാ ഒന്നര വയസ്സായിട്ടൊള്ളു
ഓഹ് ഓഹ് ഓഹ് സ്കൂൾത്തൊക്കെ പഠ്ച്ചോ കുട്ടി?
ഇതാപ്പൊ തൊടങ്ങ്ണൊള്ളു, എൽ കെ ജി അല്ലേ? അയ്ൻ്റൊരു ബുദ്ധിമുട്ട്ണ്ട് ആഹ് ബുദ്ധിമുട്ട്ണ്ട് ഏഹ് ഓൻ്റെ വെയ്ത്തലെ നട് ക്കണം ഇങ്ങനെ ഇര്ന്ന് കൊട്ക്കണം ന്നാല്ങ്ങനെ കൊറേ എയ്തും പഠിക്കൊക്കെ ചെയ്യും അല്ലാഞ്ഞാല് ഇപ്പൊ എൽ കെ ജി ആയിട്ടൊള്ളല്ലൊ അയിന്റേതായ ഒര് ത്ണ്ടാവും
ഉം ഉം ഉം വണ്ടി ഓട്ടോ?
ആഹ് വണ്ടി ഓട്ടും
ഉം ഇപ്പ പഠ്ച്ചതാ?
ആഹ് ആ കൊർച്ചായി പഠിച്ചിട്ട് കൊർച്ചായി ഇപ്പൊ ഒരു വർഷം. ച്ചായ് ഇപ്പോ വണ്ടി സ്ഥിരായിട്ട് ഓട്ടൊലൊട്ങ്ങിയിട്ട്.
ലൈസൻസക കിട്ടിയതാ.
ലൈസൻസ് എടുത്തില്ല.
ലേണേർസിന് കൊട്ത്ത്ണോ?
ലൈസൻസിന് കൊടുത്ത്ട്ടുംല്ല കൊടുക്കണംന്ന് ങ്ങനെ വി. വിചാരിക്കു പിന്നങ്ങനാ ഒര്തീല്ങ്ങനെ നിക്കൂ
കൊണ്ട്രാനും ഇതാക്കാനും വാണ്ടി പ പഠിച്ചതാ.
ആഹ് മുട്ട . ഉംഹ്.
ഞാന് കൊടുത്തിട്ട്ക്ക്ണ് ലേണിങ്ന്.
ഏഹ് ലൈസൻസ് ട്ക്കാൻ കൊടുത്ത്ണോ ഏ വണ്ടിയല്ലോണം ഓട്ടോ?
ആഹ്.
ഏഹ് ഉംഹ്. ഞാനും ഓട്ടാ എല്ലോട്ത്തും പോവും പക്ഷെ ലൈസൻസിനിതരെ കൊടു. ക്കാ പോയില്ല കൊടുക്കണംന്ന് വിചാരിക്കും പിന്നെപ്പോ കാറ്ന്റെ കൂടി പഠിച്ചിട്ട് ഒപ്പരം കൊടുക്കാന്നുള്ളൽക്ക് അങ്ങനെ പോവും അങ്ങനെ അങ്ങനെ നീണ്ടു.
കാർണ്ട് രണ്ടും പാടെ ഒപ്പം കൊടുത്തത്.
ആഹ് അ എങ്ങനെ പ്പൊ പഠിക്കാതെ
ഓൽ പഠിപ്പിച്ചരൂലേ ഓൽ ലൈസൻസ് കിട്ടാലര് പഠിപ്പിച്ചല് ഓല് പഠിപ്പിച്ചരും.
ഏഹ് പഠിപ്പിച്ചെരുല്ലേ?
ബൈക്കിൻ്റെ പിന്നെ നമ്മൾ സ്കൂട്ടി പഠിച്ചതോണ്ട് ഓല് മറ്റേ പൾസർ ഉണ്ടല്ലോ. അതേമാരിക്കത്തെ ബൈക്കാ പിന്നെ പഠിപ്പിക്ക.
ആഹ് ആഹ്. ഏഹ്
അപ്പൊ അതൊന്ന് ആഹ് കോല്ട്ട ട്ടസ് ഓല് ടെസ്റ്റിനുള്ളതക്കോല് നമുക്ക് പഠിപ്പിച്ചരും.
പഠിപ്പിച്ചേരോ? ആഹ് ഓക്കേ ഏഹ് ലൈസൻസ് എടുക്കണവരെയുളെളാക്കെ ഓലൈമാക്കി തരാ മതി.
ഉം ഉം ഉം
ആഹ് ആഹ്.
ൻക്ക് പ്പോ കാറിനെ പറ്റി ഒരു എ ബി സി ഡി അറീല്ല.
ആഹ്.
എന്താവോന്ന അറീല്ല.
ഏഹ്.
പ്പൊത് മല് ചൊറായോണ്ട് മറ്റേ. പഠിച്ചാനും നിന്ന്ട്ടുല്ല.
ആഹ് ഇത് ഫുള്ളാക്കണം ന്നുള്ളൽ. ക്ക് ഈന്റെ വേക്കില് പായ്ണ പണേനിന്ന്.
വേറെന്താ പിന്നെ ന്ന് സ്പെഷലെത്തേണ്ടേനി ഫുഡ്.
ന്ന് സ്പെഷ്യലായിട്ടൊന്നുംല്ലേനി. ഉച്ചക്ക് വെച്ച സാമ്പാറും ഉപ്പേരിയും. ണ്ടായ്നി സ്പെഷ്യലായിട്ടോന്നു രാവില എന്താണോ ഉണ്ട. ക്ക്ണ് അതന്നെ രാത്രിം. അല്ലാതെ രാത്രി പ്രത്യേകിച്ച് ഫുഡ് ഉണ്ടാക്കൊലൊന്നുല്ല. വൈന്നാരം ചായക്കെന്തെങ്കിലൊക്കെ എപ്പളെങ്കിലും ഒക്കെ ഇങ്ങനെ. ഉംഹ്.
കടി എണ്ണ കടിയാ?
ആഹ് എന്തെങ്കിലും ചെല്പ്പം വനൽ എന്തോ മക്രോണിയ പാസ്. ഒക്കെ അങ്ങനെ എന്തോ ണ്ടാക്കും അല്ലേ എണ്ണക്കടി പൊറത്തുന്ന് വാങ്ങിണ്ടരും അങ്ങനെ. മക്രോണി ചെല്പ്പോ മറ്റേ ഉള്ളിം തക്കാളിം വാട്ടി മറ്റേ ചി. ക്കനും കോഴിമുട്ടിയൊക്കെ ഇട്ട് ണ്ടാക്കും അല്ലെങ്കി പിന്നെ പാസ്തോലെ ചീസ്. തും ഇതൊക്കെട്ടനല്ല ക്രീമിയോല്ല ക്രിമിയായിട്ട് ഉണ്ടാക്കും അതാണ് മക്ക ഇഷ്ടം എന്റെ മോക്ക് ഇ്ട അതാ എരില്ലാതെ ഉണ്ടാക്കണ അതാ ഇഷ്ടം പിന്നെ അധികം അത് അങ്ങനെ ഉണ്ടാക്കല്.
മ് മ് ഇവിടെ അങ്ങനത്തൊന്നും വാങ്ങില്ലേ നൂഡിൽസ് പിന്നെ കുട്ടിളെ പ്ലേയിലൊക്കെന്ന് പറുമ്പോ വാങ്ങും.
ആഹ് ഇബടെ ഓക്ക് മോക്ക് ഇഷ്ടാ അ മക്രോണിയായ പാസ്ത വല്ലോം ഉണ്ടാക്കി കൊടുത്ത ഓക്ക് നല്ല ഇഷ്ട അയിപ സ്കൂളില് സ്നാക്സിനായാലും അത് കൊടുത്തയച്ചാ നല്ല ഇഷ്ടാ
ആഹ് ആഹ് ആഹ്
ഉം.
പ്പ കുട്ടിയക്കെ എന്ത് കൊടുത്തച്ചാല് കുറച്ച് തോന്നേ കൊടുക്കണം എന്നല്ലേ പറയാ. മറ്റുള്ള കുട്ട് ട്ടിയേക്കും കൂടി കൊടുക്കാൻ പറഞ്ഞോണ്ട്
ആഹ് ഇല്ല ഓള് സ്കൂളില് മറ്റേ ബിരിയാണി, മന്തി മറ്റേ ചിക്കൻ, അൽഫാം, ബ്രോസ്റ്റ് അങ്ങനത്തെ ഒന്നും കൊടുത്തയക്കാൻ പറ്റൂല്ല അത് കൊടുത്ത വേറെ കുട്ടിയെ കൂടി കൊടുത്തേക്കണം എന്നുള്ള ഇതിന് അങ്ങനത്തെ ഒന്നും അല്ല അവിടെല്ല. ബാക്കി ഫുഡ് ഒന്നും കൊ
ഉംബലെ സ്കൂളിള് കൊ കുട്ടിആൾ കൊണ്ടുരും പറിം കൊണ്ടരാൻ പറ്റൂല്ലന്നും പറിം കുട്ടിആൾ കൊണ്ടുരും. ചെയ്യും
ആഹ് ഓഹ്
അപ്പൊ അലമ്പില്ലാതെ പോവണ്ടോ ഏകാര്യംമാണങ്കി.
പിന്നെ ബോലക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കൂലോ നമ്മളെല്ലാം ഓല് കഴിക്കൂലല്ലോ.
ഉംഹും
ച്ചമ്മളും ഉണ്ടാക്കി കൊടുക്കല്ലോ എന്താനിന്നെച്ചാലേ
ഭക്ഷണം മറ്റേ സ്കൂളിന്നും വാങ്ങൂല?
സ്കൂളിൽ ണ്ട് പക്ഷെ ഓക്ക് അതിന് ഏരുഒന്നും പറ്റ പറ്റൂല എരിവും ഇത് ഉപ്പേരി ഇത് പച്ചക്കറി അങ്ങനെ ഒന്നും ഓക്ക് പറ്റൂല. ഇപ്പൊ ചിക്കൻ പൊരിക്കായാണെലപ്പോ ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിത്തിരിയിട്ട് അങ്ങനെയൊക്കെ പെരിക്ക. തീരേ എരി പറ്റൂല. അപ്പൊ പിന്നെ അവിടുന്ന് വാങ്ങാം അവിടുന്ന് വാങ്ങുമ്പോ എല്ലാവർക്കും കൂടി ഒരു ഇ ആ എരുവ് തീരെ ഓക്ക് പറ്റൂല. പിന്നെ ഞാൻ അങ്ങനെ നിർബന്ധിക്കേയില്ല.
അവിടെ സ്കൂളിൽ ബിരിയാണി യൊന്നു ഉണ്ടാവില്ലേ?
ബിരിയാണി എങ്ങനെ അറിയില്ല അവളത് മറ്റേ സി ബി എസ് ഇ ആയോണ്ട് തനെയോ പൈസ കൊടുക്കണം മാസത്തില് പൈസ കൊടുക്കണം അങ്ങനെ ഫുഡിന് സ്നാക്സും ഫുഡും ഒ ക്ക അവിടുന്ന് കിട്ടും സ്നാക്സിന്റെ ടൈമിൽ കഞ്ഞിയാണ് കഞ്ഞി അവിടുന്ന് കിട്ടും പക്ഷെ ഇത് കൊടുക്കണം.
കഞ്ഞിയൊക്കെ കുടിക്കോ?
പൈസ കൊടുക്കണം. പിന്നെ ഓള് കഴിക്കൂലന്നുള്ളത് കാണുമ്പോ പിന്നെ നമ്മള് തന്നെ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ വെറുതേ എന്തിനാ ഇതൊന്നും തിന്നൂല എരിവായാ ഓള് കഴിക്കൂല.
അപ്പം സ്നാക്സിനും ചോറും ഒക്കെ കൊടുക്കണം അല്ലേ
അവക്ക് കൊടുക്കണം ഹും ഹ് പിന്നെഎങ്ങനെ ആയാലും ഞങ്ങളുടെ എങ്ങനെ ആയാലും ഒമ്പത് മണി ആകുമ്പോത്തിനും ചോറും എല്ലാം ആകും..
ഉം
ഉപ്പേരിയും കറിയൊക്കെ ഞങ്ങള് വേഗം പണി ചെയ്യും വീട്ടില് അപ്പൊ പിന്നെ ഒക്കെ ആവും വേഗം. ങ്ങളെ മക്കളൊക്ക സ്കൂള്നന്നെ വാങ്ങുവായ്ക്കും
ആ ഓല് സ്കൂള്നന്നെ വാങ്ങും
ഏഹ്
പറയും പറ്റൂലന്നൊക്ക പിന്നെപ്പ ഇത് എത്ര കരുതിയാ കൊടുക്കണത്
അതന്നെ രാവിലെ ഒരു ആഹ്
ത്താൻ കൊടുക്കും
ആഹ് രാവിലെ ഒരു പണിയാണേ ങ്ങനെ ഇണ്ടാക്കി കൊടുക്കാ സ്നാക്സും ലഞ്ചും പിന്നെ ഓലപ്പര ഓലെ തീറ്റിച്ചാലങ്കിലെന്നെ ഏഹ് ഒന്ന് രണ്ട് മണിക്കൂറു വാണം പ്പൊ കൂടിയൊരു പണിയാണ് ന്നാലും എള്ളം ഇണ്ടാക്കി കൊടുത്താ അവര് തിന്നോള്ളുല്ലോ
ഉം ഉം ഉം
ഉം
ങ്ങള് ബിരിയാണി വെക്കൊ
ബിരിയാണി ആഹ് അത്യാവശ്യം പെരക്കാർക്കുള്ളതൊക്ക വെക്കും തോനെ ച്ചിലെങ്കിലും അത്യാവശ്യൊക്ക വക്കും
ഉം ഉം ഉം
ഉം
മന്തി കാര്യങ്ങളൊക്കെ ആഹ് ഞാന് കുക്കെയ്യൊക്കെ ഇയും സാധാ ദ് മാത്രേ വെക്കോള്ളു ബിരിയാണി മക്ക് വെക്കാനൊക്കെ ഒരിത് അറിയും പക്ഷെ അയ്മ ക്കൊന്നും തിരിഞ്ഞിട്ടില്ല മാത്രം ഉമ്മ ഇണ്ടായോണ്ടേ
ആഹ് ആഹ് പൊരെലുമ്മ ണ്ടായിക്കോ
ആഹ് ആ നെയ്ച്ചോറും ബിരിയാണ്യൊക്കായ ഉമ്മേടെ ഒരുങ്ങും ഇണ്ടാക്കാൻ നമ്മളാ സ് സാധനം അരിഞ്ഞൊടുത്താ മതി പിന്നെ സാധാ കുക്കെയ്യണതൊക്കെ ഞാനന്നെ ചോറാലും കറിയൊക്കെ ആയാലും
ആഹ് ആഹ് ഉം
ങ്ങള് മന്തി ഇണ്ടാക്കോ
മന്തി ഉണ്ടാക്കും ക്ഷെ അങ്ങനെ ഇണ്ടാക്കിയില്ല്യ ഇണ്ടാ ക്കും യൂട്യൂബ് നോക്കി ഇണ്ടാ ക്കും എല്ലാം ഇണ്ടാക്കാ ഇണ്ടാക്കും പൊരക്കാർക്ക് ഇള്ളതൊക്ക ഇണ്ടാക്കും കൊറച്ചൊക്കെ ഒര് ആ രണ്ടിലോനൊക്ക വച്ചൊക്ക ഉണ്ടാക്കും അയിതോനൊന്നും ഉണ്ടാക്കില്ല
ഉം ഉം ഉം രണ്ട് നേരം വച്ചാല് മാത്രം വയ്ക്കാറല്ലേ
ആഹ് അതൊക്കണ്ടാക്കും പ്പല്ല്യ ഇണ്ടാക്കാനൊക്ക അറിയാം പിന്നെ അങ്ങനട് ഒരു ങ്ങൂലന്ന് മാത്രം
ഉം, ഉം, ഉം.
ഉം പിന്നെന്താ, ങ്ങള് ഫുഡ് കയിച്ചോ?
ഓ, ഫുഡ് കയ്ച്ചു...
ഏഹ്
നിന്നേ മ. ക്കക്ക് മദ്രസ ഇല്ലാതോണ്ട്, നേരത്തേണ്ട് കഴിച്ചാല്.
ആഹ്, ഇന്ന് ഞായറാഴ്ചെ ആയോണ്ട് പകലായിരിക്കുല്ലോ മദ്രസ ആഹ്, ആഹ്.
അവടെ എങ്ങനെ, എപ്പളാ മദ്രസ.
ഇവിടെ ഒര് ന്റെ മക്കള് മദ്രസ് പോവല് തുടങ്ങിട്ല്ല്യല്ലോ? ഞാൻ പറഞ്ഞില്ലേ.. വെല്ത്. കെ ജി ലാണ് ഓള മദ്രസ ലാക്കില്ല.
ആഹ്.
അവടെ മദ്രസ അടുത്തൊക്ക ണ്ടോ?
അത് കൊറച്ച് പോണം. മെയിൻ റോട്ട്മ കൂടെന്നെ, പോണം.
അടുത് തോടാ പുയക്കെ ണ്ടോ?
പ്പാക്കളം. പിന്നെന്താ ന്നാ ശരി, ന്നാ ഓക്കെ.
ഉം.